ഹലോ
ആ കേൾക്ണ്ടോ
കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്ണ്ട്
എന്തൊക്കെയ്ണ്ട് വിശേഷം
ഓ നല്ല വിശേഷം
സുഖാണോ
ഓ സുഖം സുഖം
എന്നിട്ട് മഴ ഉണ്ടോ നാട്ടില് ഇവിടെ നല്ല മഴയുണ്ട്
ആണ്ല്ലേ ആഹ്
അവിടൊക്കെങ്ങെനെയാ
ഇവിടേം അങ്ങനെ തന്നെ
ഓ
ഇന്ന് രാവിലെ മുതൽക്കേ മഴ രാത്രി മഴല്ലേനി രാവിലെ മുതൽക്ക് നല്ല നല്ലമഴ
ഇന്നലെ തുടങ്ങിയേതല്ലേ
ആഹ് ഇന്നലെ തുടങ്ങിയതാ ഇന്നലെ രാത്രില്ല ഇല്ലേനി ഇന്നലെ ഇന്ന് രാവിലെ ആ രാവിലെ തുടങ്ങിയതാ മഴന്ന് ഉം എന്താ ഇണ്ടാക്കി എന്താ ഫുഡ് ഇണ്ടാക്കി വൈകുന്നേരം
ആ ഫുഡ് ചപ്പാത്തി
ഓ ഇവിടെ ഓ നമ്മള് പിന്നെ കപ്പയും ഇറച്ചി ഉണ്ടാക്കി മഴത്ത് രസാണല്ലോ.
നല്ലൊരു ഹാപ്പിയാണ്. അതൊക്കെ കഴിച്ചിരിക്കാണ്.
അതെ അത് ഞാൻ ഇൻക്കിസ്റ്റാണ് അത് അങ്ങനത്തെ എന്തെങ്കിലൊക്കെ ഈ കൂട്ടാൻ ഐറ്റംസ് ചക്ക കൂട്ടാനോ
അപ്പൊ കെങ്ങ് വീട്ടിൽഇണ്ടോ കൃഷിയുണ്ടോ
ഇല്ല ഇല്ല നമ്മള് കടന്ന് വാങ്ങിയതാ ആ കൃഷി ഉണ്ടായിനു ഇപ്പോ സ്ഥല ആടെ കൃഷി ചെയ്ണോത്ത് ഞങ്ങള് വീടിന് തറയിട്ടി അപ്പൊ പിന്നെ പറ്റുകഴയില്ല
അപ്പോ ബിഫ് കറിയായിരിക്കുംല്ലേ
ആഹ ബീഫ് കറി രണ്ട് കൂടി മിക്സ് ചെയ്താട്ടെ ബിരിയാണി പോലെ ആക്കി കപ്പ ബിരിയാണി പോലെ
കപ്പ ബിരിയാണി പോലെ ഓക്കേ ഓക്കേ ആ ശരി അപ്പം അത് രാത്രിക്ക് അത് തന്നെ ആയിരിക്കും അല്ലേ
ആ അല്ല അല്ല കൊറച്ച ആക്കിയള്ളൂ ആ ചായക്ക് മാത്രം ഇവര് സ്കൂള് വിട്ട്‌വരുന്ന ടൈമില് കൊടുക്കാന്ന് വിചാരിച്ചിട്ടേ ആഹ നല്ല തണുപ്പന്ന ഇങ്ങോട്ട് വരില്ല അപ്പൊ ചൂടുള്ള കട്ടൻചായയും അതും ആക്കിട്ട് കഴിച്ച്
നല്ല കോമ്പിനേഷനാ ഉം അതൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടായിരുന്നു
ആ അവിടെല്ല ഇഷ്ടവര്ക്ക്. അ രാത്രി പിന്നെ ഉച്ചക്ക് വെച്ച ചോറ്ണ്ട്.
ഓ
ആഹ് ആ് അത് കഴിക്കു ആയിഞ്ഞിപോ അത് അതിപ്പോ കഴിച്ചകൊണ്ട് ഇവരൊന്നും വൈകുന്നേരം അത് ഈ കപ്പ കഴിച്ചാൽ പിന്നെ അങ്ങനെ വെശകുല്ലല്ലോ
വിശപ്പ് വരില്ല ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടെങ്കില് ഒരു മാതിരി ആയിരിക്കും.
ആ അതന്നെ ഗ്യാസും ഷൂ ഷുഗറും ഉള്ളവർക്ക് പിന്നെ പറയും
അത് വേണ്ട ഉം, ഷുഗർ ഉള്ളവർക്കൊന്നും രണ്ടു നേരം മൂന്ന് നേരമൊന്നും ഭക്ഷണമൊന്നും ഉം അരിഭക്ഷണം കഴിക്കാനേ പാടില്ല.
ആഹ് പറ്റില്ല പറ്റില്ല എന്റെ ഉമ്മക്കും ഉപ്പക്കുമൊക്കെയുണ്ട് നാന്നൂറും മുന്നൂറ്റിയമ്പതുമോക്കെ.
ഓ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അരി ഭക്ഷണം. റൈസ് ചെനാവി. ഈ മൈദ ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ് ആട്ട ചപ്പാത്തിയൊന്നും പാടില്ല. അവർക്ക് പറ്റുന്നതാണ് ബാർലി എന്ന് പറയുന്നത് അറിയോ
ആ അറിയ അറിയ ആ ആ നീരൊഴിഞ്ഞ് പോകുന്ന ഇത്.
അതെ ആ ബാറിൽ അരി റൈസ് വാങ്ങിയിട്ട് കഞ്ഞി വയ്ക്കുക ഉച്ചക്ക് അത് കൊടുക്കുക പിന്നെ ആ സലാഡ് കഴിക്കുക. പിന്നെ രാത്രിക്ക് റാഗിയില്ലേ റാഗി
ആ ആ
ദോശയോ അല്ല ചോളം പുട്ടോ അല്ലെയെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, അരി ഭക്ഷണം മെയിൻ. ഒഴിവാക്കണം തീരെ പാടില്ല. ഷുഗറുള്ളവർക്ക് ആ അപ്പോൾ ചായ പാടില്ല.
അത് ന്റെ മ്മയും പ്പയും ആയിന്റെ മരാ ചോറൊന്നും കിട്ടിയില്ലെങ്കിലും ഏത് ടൈമും കുടിക്കുന്നൊരു സാധനമാണ്.
ഇല്ല
പറഞ്ഞാൽ കേൾക്കുകയെ ഇല്ലേ ആ കുറെ അതാണ് കുറെ കുറയ്നില്ല ഇവർക്ക്. മരുന്ന് കുടിച്ചാലും കുറയ്ണില്ല
ശരിക്ക് ഞങ്ങൾക്കൊരു പിന്നെ നമ്മളുടെ ആരോഗ്യത്തിനൊരു ഷുഗർ ഒക്കെ വന്നു കഴിഞ്ഞാലേയ് ഡോക്ടറുടെയടുത്ത് പോയി ഗുളിക ഉം വാങ്ങും അപ്പോൾ ഗുളിക ഞങ്ങൾ നിങ്ങളിത് മരണം വരെ കുടിക്കണം അപ്പോളാണങ്കിലോ ഇത് മാറുമോ, മാറില്ല. പക്ഷെ ഞങ്ങൾക്കൊരു, നല്ലൊരു ഫുഡ് കഴിക്കാനും പറ്റില്ല.
ആയിട്ടില്ല
അത് അതിന് ആ ഒരു ഫുഡ് നമ്മൾക്കു ഒരു നല്ലൊരു ഫുഡ് കഴിക്കാനും പറ്റില്ല മാറുകയൊന്നും ചെയ്യില്ല പക്ഷെ ശരിക്കും മാറ്റിയെടുക്കാം ലൈഫിൽ നമ്മൾ നമ്മളുടെ ജീവിത ശൈലി ഒന്ന് മാറ്റിയാൽ മതി
മാറ്റിയാൽ മതി അതന്നെ ഗുളികയില്ലാതെതന്നെ
ഗുളികയില്ലാതെ തന്നെ നോർമലായി. ഗുളികയില്ലാതെ നോർമലാക്കി കൊണ്ടുവരാൻ പറ്റും കാരണം ഒന്ന് ഈ ചായ ഒഴിവാക്കുക. പിന്നെ അരി ഭക്ഷണം ഒഴിവാക്കുക. വീറ്റ്, മൈദ മൈദ ഇതൊക്കെ ഒഴിവാക്കിയാൽ മതി.
ആ അത്യാവശ്യം ഒരു വ്യായാമം കൂടി ഉണ്ടെങ്കില് ഒരു
ഒരു വർക്ഔട്ട് ഉണ്ടാകണം. ഈ പ്രായം ഉള്ള ആളുക്കാർ ആണെങ്കിൽ നമ്മൾക്കു ഉള്ളൊരു വർക്ഔട്ട് എന്ന് പറഞ്ഞാൽ. ഞാൻ ഇങ്ങനെ ഒരു ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സിലുള്ള ഒരു ആളാണ് അതുകൊണ്ടാ പറഞ്ഞിരുന്നു.
ആ.. ആ.. ആ..
പിന്നെ ഈ പ്രായമുള്ളവർക്ക് രാവിലെ എഴുന്നേറ്റപാട് എന്ത് ചെയ്യണമന്ന് വെച്ചാൽ അത് നമ്മൾ എട്ട് പോലെ ഒന്ന് വരയുക. ഒരു എട്ട് രൂപത്തിലുള്ള. ഒരു ഉം മുറ്റത്തോ അല്ലെങ്കിൽ ഉള്ളിലോ എവിടെയെങ്കിലും ഒരു എട്ട് രൂപത്തിൽ ഒന്ന് നടക്കുക. ഒരു എട്ട് പ്രാവശ്യം. മുന്നോട്ടും, ലെഫ്റ്റും, റൈറ്റും അതാണ് അവരുടെ ഒരു വ്യായാമം ശരിക്കും. വേറൊന്നും അവർക്കുള്ള വർക്കൗട്ട് ഇല്ലല്ലോ
അവൾ ആ നടത്തത്തിന് ഒ ഇത് ഇണ്ടല്ലോ ഇത് അതായ വെറുതെ അങ്ങ നടന്നത്
ഇല്ല ഇല്ല ആ നടത്തല്ല ഇതില് അവര് നടത്തോന്ന് പറയുന്നത് അവര് വർക്ക്‌ ഔട്ട് ഈ എട്ട് പോലെ എട്ട് പറഞ്ഞിട്ട് നമ്മള എങ്ങനെയാണോ നടക്കുന്നത് ആ എട്ട് പോലെ വരെ നടക്കണം രാവിലെ രാവിലെ എട്ട് എട്ട് പ്രാവശ്യം അങ്ങോട്ടും ഇ ഒരു ബേക്കോട്ടും മുന്നോട്ടും നടക്കുന്നത് പോലെ ഒരു ഭാഗത്തേക്ക ആദ്യം നടക്കുവുക പിന്നെ ഇപ്പുറത്തെ ഭാഗത്തോട്ട് നടക്കുക
ആ ശരി ആ പറഞ്ഞു കൊടുക്കണം എന്നാലേ നടുക്കലുണ്ട് നേരെങ്ങനെ നടക്കുന്നല്ല അതെ
അല്ല അല്ല ഇതുപോലെ നടക്കണം പിന്നെ ചായ നേരായിട്ട് ഒഴിവാക്കണം ചായ കോഫി ഇതൊന്നും പാടില്ല
ആ
ഷുഗർ ഞങ്ങൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഷുഗർ ഡ് ചെയ്യാണ്ടായിരിക്കും പഞ്ചാര ചെറുക്ക അണ്ടായിരിക്കും ചായ കുടിക്കുന്നുണ്ടാവുക പക്ഷെ പഞ്ചസാരയെക്കാളും കൂടുതൽ തേയിലയിലുണ്ട് ചായപ്പൊടിയിലുണ്ട് ഷുഗറിന്റെ അംശം അതിലുണ്ട് അതിലേക്കൂടെയാണ് ഷുഗർ കൂടുക അപ്പം മെയിനായിട്ട് ചായ ഒഴിവാക്കണം
ആ ശരി അല്ല അപ്പൊ ഈ വെറും വാറ്റില് കഴിക്കാനുള്ള എന്തെങ്കിലും ഇണ്ടോ നമ്മളെ വീട്ടിലുണ്ട ആക്കാൻ പറ്റിയ
വെള്ളം കുടിക്ക രാവിലെ പച്ച വെള്ളം കുടിക്കുക സാദാ വെള്ളം രാവിലെ എഴുന്നേറ്റവാട് നമ്മൾ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം
ആ അതില്ലാത്തവർക്കും നല്ലതല്ലേ
ചൂടുവെള്ളം കൊടുക്കാൻ പാടില്ല തിളപ്പിച്ച് വെള്ളം നമ്മളെ തിളപ്പിച്ചു കഴിഞ്ഞാല് വെള്ളത്തിലുള്ള എല്ലാ ഗുണങ്ങളും
പോവലേ ആ
പിന്നെ ഒരു ചണ്ടിയാണ് ചായൻ്റെ പിണ്ടി പോലെ ആ വെള്ളം ഒന്നിനും കൊള്ളില്ല ശരിക്ക് നമ്മൾ ആരോഗ്യത്തിന് വെള്ളം അത്യാവശ്യമാണ് എഴുപത്തി അഞ്ചു ശ ശതമാനം വെള്ള ആവശ്യമാണ് നമ്മുടെ ബോഡിക്ക്
രാവിലെ കുടിക്കണം അളവ് ഇത്രന്നുണ്ടോ
രാവിലെ ഇല്ല ഒരു ദിവസം വെള്ളം കുടിക്കേണ്ടത് ഒരു ഇരുപത് കിലോ വെയിറ്റ് ഉള്ള ആളാണെങ്കില് ഒരു ലിറ്റർ വെള്ളം നാല്പത് കിലോ ആണെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളം അറുപത് കിലോ ആണെങ്കില് മൂന്ന് ലിറ്റർ വെള്ളം
അപ്പൊ ഈ നമ്മള് ചെറിയ മക്കൾക്ക് എട്ടു വയസ്സായ കുട്ടികളൊക്കെ എത്ര കഴക്കേണ്ടി വരും
ക്കണം വെയിറ്റ് എത്ര ആണോ ഉള്ളത് ആ കുട്ടികൾക്ക് ഒരു ലിറ്റർ വെള്ളം ആവശ്യമാണെങ്കിൽ ഇരുപത് കിലോ തൂക്ക ഉണ്ടാക ഒരു ലിറ്റർ വെള്ളം അത്യാവശ്യമായിട്ട് കൊടുക്കണം കാരണം ഞമ്മളെ കുട്ടികളൊക്കെ ടയേർഡ് ആകുന്ന തന്നെ ഒരു പഠിത്തത്തിന് ഒരു ഉന്മേഷ കുറവൊക്കെ വരുന്നത് നമ്മളുടെ ബോഡിൽ വെള്ളയിലായിട്ടോ
ഇന്റെ രണ്ടാമത്തെ മോക്കൊന്നും തീരെ പ്ര ഇതില്ല പ്രതിരോധ ശക്തി ഇല്ല എന്നിട്ട് പനിയൊക്കെ വന്നാ അങ്ങോട്ട് താളി പോക
അത് വെള്ളത്തിന്റെ കുറവ് വരുന്നത കൊണ്ട് സ്കിന്നിന് പ്രശ്നം വരും
ആ കാരണം എന്താ വെച്ചാൽ ഈ സ്കൂൾക്ക് കൊണ്ടു പോകണണം വെള്ളം കൂടി തിരിച്ചും ഇങ്ങോട് കൊണ്ടുവരും
ആഹ അത് കുടിക്കണം അവര് കു കുടിക്കാൻ വേണ്ടിട്ട് നമ്മൾ പ്രോത്സാഹ പിക്കണം കാരണം പിന്നെയാണ് ഓർമ്മശക്തിയൊക്കെ കുറയും കുട്ടികൾക്ക് ഉറക്കം വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ ശക്തി കുറയും കുട്ടികൾക്ക് പഠിത്തത്തില് ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പൊ പഠിത്തത്തില് ശ്രദ്ധിക്കാൻ പറ്റില്ലന്ന് പറഞ്ഞ് ഉറക്കം മെയിനായിട്ട് ഒരു പ പത്ത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഒരു പത്ത് മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടണം നന്നായിട്ട് ഉറങ്ങണം ഉറക്കം കുറഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഓർമ്മ ശക്തി കുറയും
ഇല്ല ഈ പതിമൂന്ന് വയസ്സായ കുട്ടികൾക്കോ പതിമൂന്ന് വയസ്സ് മുതൽക്കുള്ള കു കുട്ടികൾക്കേ അവർ ഈ അവർക്ക് ഈ പിന്നെ തൊലിയിലൊക്കെ കറുപ്പ് നിറം അങ്ങനെ വരുന്നത് ഈ വെള്ളത്തിന്റെ അളവിന്റെ കുറവ്
സ്കിന് സ്കിന്നിന് പ്രോബ്ലം വരുന്നത് വെള്ളത്തിന്റെ പ്രശ്നമാണ് മുടിക്ക് പ്രോബ്ലം വരുന്നത് വെള്ളത്തിന്റെ പ്രശ്നമാണ്
ആ അന്റെ വലിയ മോളെ കഴുത്തിലൊക്കെ കറുപ്പ് കളർ ഇങ്ങനെ വരിം ണ്ട് അപ്പൊ ഓള് ഓള് വെള്ളം കുടിക്കൂല
ആ വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ നിങ്ങള് മനസ്സിലാക്കിയാൽ മതി അവൾക്ക് വരുന്ന ആ ഒരു സംഭവം വരുന്നത് വെള്ളത്തിന്റെ കുറവു ആണല്ലേ നമ്മുടെ ശരീരത്തിലെ ബോഡി ടയേർഡ് ആകുന്നത് വെള്ളം എല്ലായിടത്തും പാസ് ചെയ്യണ്ടേ
ആഹ അതന്നെ ആ രക്തോട്ടം ഇപ്പൊ റെഡി കള കറക്റ്റ് ആയിട്ട് വരണെങ്കിൽ വെള്ളം വേണം
വെള്ളം വേണം വെള്ളം ഇല്ലാത്ത ഒന്നും നടക്കില്ല കാരണം എഴുപത്തിയഞ്ച് ശ ശതമാനം വെള്ളം ആവശ്യമാണ് ഈ മൈഗ്രെയിൻ ഒക്കെ എങ്ങനെയാ വരുന്നത് മൈഗ്രേൻ വരാൻ മെയിൻ കാരണം വെള്ളം കൂടി പറഞ്ഞതു കൊണ്ടാണ് നമ്മൾ മൈഗ്രെയിന് ഒരിക്കലും മെഡിസിൻ കൊണ്ട് മാറില്ല മെഡിസിന് കൊണ്ടൊരിക്കലും മൈഗ്രൈൻ മാറി കിട്ടില്ല മൈഗ്ര ഗിന് വരുന്ന സമയത്ത് ഒരു മെഡിസിൻ കഴിച്ചാൽ അന്ന് മാറിക്കിട്ടും പിന്നെ ദൂരെ യാത്രയൊക്കെ പോയി കഴിഞ്ഞാല് വീണ്ടും വരും ഓള് ചർദിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പോകുന്നൊക്കെ പറയും പക്ഷെ വെള്ളത്തിൻ്റെ കുറവ് കൊണ്ടാണ് മൈഗ്രെയിന് വരുന്ന കാരണം
ഉം അറുപത് കിലോ ഉള്ളങ്ങൾക്ക് എത്ര നിങ്ങൾ പറഞ്ഞ അളവ് മൂന്ന് ലിറ്ററോ
അറുപത് കിലോ ഉള്ളവർക്ക് മൂന്ന് ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം അത് രാത്രിയൊന്നും കുടിക്കാൻ പാടില്ല
ആ പകലിലേ
ആറ് മണിക്കുള്ളിലായിട്ട് ആ വെള്ളം കുടിച്ചിരിക്കണം തീർ ണം സ്ലിപ്പ് സ്ലിപ്പായിട്ട് കുടിക്കുകയും ചെയ്യാവോ ബലി ച്ച് കുടിക്കാൻ പാടില്ല ഇരുന്നിട്ട് ട്ട് സിപ്പ് സിപ്പായിട്ട് പച്ചവെള്ളം കുടിക്കുന്നത് ചൂടുവെള്ളം കുടിക്കുന്നത് പോലെ കുടിക്കണം ഭക്ഷണം കഴിച്ചപാട് വെള്ളം കുടിക്കാൻ പാടില്ല ഭക്ഷണത്തിന് ഒരു കാൽ മണിക്കൂർ മുന്നേ വെള്ളം കുടിക്കുക ഭക്ഷണം കഴിഞ്ഞിട്ടൊരമണിക്കൂർ കഴിഞ്ഞിട്ടും വെള്ളം കുടിക്കാം
ആഹ അത് ശ ആഹ
അപ്പൊ ഓക്കെ ശരി
ഹ് ഹ്